കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്‌ണ്ടേയ്
ആഹ് എന്തൊക്കെയാണ് വർത്താനങ്ങള്
നല്ല വർത്താനം എന്താ വർത്താനങ്ങളൊക്കെ
നല്ല വർത്താനങ്ങളെന്നെ
ആന്നോ മക്കളൊക്കെ
മക്കളൊക്കെ താ ഇതിലെണ്ട് കുട്ടികളൊക്കെ നീച്ചിലേ
ആഹ് എണീറ്റടി മദ്രസ്ക് പോയിണ് മദ്രസ്ട്ട് വന്നിട്ടുണ്ട്
പോകാൻ നിക്കേകാരല്ലേ? ഉം എന്താ ചായക്കടി? ആഹ് ചായക്കെ കുടിച്ചോ?
ആഹ് ഇന്ന് പുട്ടാ ഉണ്ടാക്കീത് ആഹ് ചായുടി കഴിഞ്ഞു
ആഹ് ശരി ഞങ്ങക്ക് ഇവിടെ അപ്പാണ്
ആഹ് ശരി
ന്താ കറി
ആഹ് ഞങ്ങക്ക് പുട്ടും കടലക്കറിയാണ്
ആഹ് ശരി
പിന്നെ എന്തൊക്കെന്ന്ട്ട് മക്കള് ചെറിയ മക്കളാണോ?
ആഹ് മദ്രാസന്ന് തുടങ്ങിട്ടില്ല പോക്ക് ഒന്ന് ചെറിയ കു കുട്ടിയാണ് ഒന്നര വയസ് മറ്റേ ഒരു കുട്ടി അഞ്ച് വയസ്സ്.
ആഹ് അത് ശരി പിന്നെ സ്കൂളിൽ ചേർത്തോ?
ആഹ് സ്കൂളില് എൽ കെ ജി പോണ്ട്‌
ആഹ്
ആഹ് ഉം വേറെ എന്തൊക്കെയാ നിങ്ങളേ ഭർത്താവ്‌ എന്ത് ചെയ്യ്ണ
അത് ആളിപ്പോ ഇവിടെല്ല
ആഹ് വിദേശത്തേക്കാറല്ലേ? ആഹ് അത് ശരി
പിന്നെ എന്താ എന്തൊക്കെയ വീട്ടത്തൊക്കെ വിശേഷങ്ങള്
കൊഴപ്പല്ലാതപോണു നിങ്ങള വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
ഇന്റെ വീട്ടില് ഞാനും മക്കളും പിന്നെ ഉമ്മാ മരിച്ചു ഇന്റെ ഇവിടെ ട്ടോ ഭർത്താവിന്റെ വീട്ടില ഞാൻ പറിണ പിന്നെ ഇപ്പണ്ട് പിന്നെ എന്താ എന്റെ വീട്ടില് ഞങ്ങള് മൂന്ന് മക്കളാണ് ഇന്ക്കൊരു ഏട്ടത്തിം ഒരു ആങ്ങളിണ്ട് ഇമ്മി
ഇനി പച്ചക്കറി ഇണ്ട് മീനൊന്നിപ്പോ ഇന്ന് വന്നിട്ടില്ല ഇതുവരെ ഇനി വന്നാ വാങ്ങണം വിചാരിക്ക്ണ്ട് മീൻ ഇല്ലെങ്കിപ്പോ കൂട്ടാൻയിലല്ലോ പച്ചക്കറി എന്ത്‌ണ്ടായിട്ടും കാര്യല്ല മക്കൾക്ക്
ഉം എന്തെല്ക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടേ കുട്ടികള് കഴിക്കൂല
ആഹ് ഉണ്ടായിനി മഴപ്പന്ന് രാവിലെ നല്ലൊരു മഴ പെയ്തു തോർന്നു ഇപ്പൊ മഴല്ല ഇനി മഴ കാർങ്ങനെ മൂടി നിക്കണണ്ട് ചിലപ്പോ ഇപ്പ പെയ്യക്കാരം ആഹ റെയ്ഞ്ച് കുറവുണ്ടോ ഒരു മുറിഞ്ഞ് മുറിഞ്ഞകേക്ക്ണ
കിട്ട്ണില്ല മഴയൊക്കെ കൊണ്ടാ തോന്ന്ണു മ്
ഉം
എങ്ങനെയ അവിടെ വള്ളക്കെ കയർണ പ്രദേശ
വെള്ളം കയറൊന്നുല്ല അങ്ങനത്തെ പ്രശ്ന ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല വെള്ളം കയറൊന്നുല്ല നിങ്ങൾക്ക്ണ്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടോ? അതെ ആ ഈ മഴക്കാലം
മ് അപ്പൊ കുട്ടിക്ക് കുട്ടിക്ക് രണ്ടീസായിട്ട് പനി മാറായിട്ടേ പിന്നി ആശുപത്രി കൊണ്ടയപ്പോ എന്താ അപ്പൊ പിന്നെ
ആഹ ഇപ്പ മഴ കാലല്ലേ? അതാണെമഴക്കാലത്തിന്നെ പനിയുടെ ഒരു സമയാണ് ഇക്കുടി
ഉം ആഹ് ആഹ് അപ്പൊ അങ്ങനെക്ക് സുചച്ചു വിട്ടു ഉം അപ്പൊതാ യേശുക്കണു
ആഹ് ആഹ് അതെ അങ്ങനെയാണെങ്കിൽ നല്ലോണ്ണം നോക്കണം അത് പ്രശ്നംണ്ടെങ്കിലേ
കുട്ടികളോടങ്ങി മഴയത്ത്കൂടി നടക്കിയക്ക എപ്പോഴെ
ആഹ് അതാണ് ഓലിക്കിപ്പോ ഓലെ പ്രായപ്പ അതല്ലേ അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചോളണം ഇനിയിപ്പ പനി കൂടുതല് ഉണ്ടെങ്കിലൊക്കെ ഒന്നുകൂടി കാണിച്ചാല ഡോക്‌ടറെ മ്
എന്താ കുറവില്ലെങ്കിൽ കൊണ്ടരുണ്ടോന്ന് അപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ വീട്ടില് ഇപ്പൊ വി വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന കാലാവസ്ഥല്ലേ ഇപ്പഎല്ലാർത്തും പകർച്ചവ്യാധിയല്ലേ മ്
ആഹ് ഇവിടെത്തന്നെ ഇപ്പൊ ഇവിടെ രണ്ട് വീട് അപ്പുറത്തൊരു ചേച്ചിക്ക് ഡെങ്കിപ്പനി ആയിരുന്നു അപ്പൊക്കെ സുഖായി വന്നു ആള് ആഹ് പേടിച്ചു ഐസ്യൂലൊക്കെ ഇരന്ന്
ആഹ് പെട്ടെന്ന് റിക്കവർ
ആഹ് അതാണേ
ആഹ്
നല്ല പ്രശ്നാണ് ഇപ്പോ അതേപോലെ എന്റെ വീടിന്റെ അവിടെ ഒരു ത്ത കഴിഞ്ഞ ആഴ്ച ഡെങ്കിപ്പനി ആയിട്ട് മരിച്ചു ഉം
ഓ വല്ലാത്ത അവസ്ഥയ്
ഉം അതെന്നെയണീ ഓ പെട്ടെന്ന് കേട്ടോ പനിച്ചിട്ട് ഞമ്മളിപ്പോ പനിക്കുമ്പോ അത്ര തന്നെ ഇത് കൊടുക്കൂലല്ലോ
ആഹ്
അതുപോലെ അങ്ങനെ ഗവൺമെന്റിലും അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ കാണിച്ചിക്കണു പിന്നെ അതിന്റെ അടിന്ന് പിന്നെ പനി കൂടിയ ആളാകെ
ആയ ആയ ആളാണെങ്കി പിന്നെ പറയും വേണ്ട ഒരു എന്താ പനില്ലേ അതങ്ങ് സാരാക്കൂല
ആഹ് അതെന്നെയാണ് പത്ത് അമ്പത് അമ്പത്തിരണ്ടൊക്കെ വയസുള്ള ഒരു കാകേണ് അത്രാവയസുള്ളൂ എന്നിട്ട് പിന്നെ
അപ്പ ആരോഗ്യം അത്ര മോശമായ ആളൊന്നുംല്ലല്ലോ അല്ലേ
ആ പക്ഷെ എന്താചാല് പനി കൂടി പനി ലിവറിനൊക്കെ ബാധിച്ചു അങ്ങനെണ് പെട്ടെന്ന് മരിച്ചു, ഉം പിന്നെ ഒരുമര് പിന്നം ഇതാവൂലേ അങ്ങനെയൊക്കെ സംഭവിച് ഇതായി കഴിഞ്ഞ പിന്നെ മരുന്നൊന്നും ഏൽക്കൂ ക്കൂല അതെന്നെപ്പ ധിയേനൊക്ക വിളിച്ചർന്നു പോയിന്നു ഇങ്ങനെ പനി പകർച്ചവ്യാധി പടരുന്ന സാഹചര്യത്തില് എന്തെങ്കിലും
വിളിച്ചറിഞ്ഞു പോയിന്നു ആഹ് വെള്ളം കെട്ടിനി നി നിർത്തിടൊക്കെ ഉപേക്ഷിച്ചൊണ്ട് ചെറ്റ അങ്ങനത്തെ
ആഹ്
കൊണ്ടു പോകർഞ്ഞിട്ട് ദിനിവിള് ചർഞ്ഞു പോയിന്നു പിന്നേ ഗ്രാമസഭയിലൊക്കെ പറയണണ്ട് പക്ഷെ ചേലോരങ്ങട്ട് മൈന്റ്യ്യൂ
ആഹ്
കേട്ടാലും ഉണ്ടാവല്ലോ ഉം നിങ്ങള്
ഇത് ഈ ഡെങ്കിപ്പനി കാരണം കൊതുക് ആഹ് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ ദൂരള്ളൂ
ആഹ് കുട്ടി
വല്ല്യോല് രണ്ടാള് നടന്നു തന്നെ പോക ചെറിയ ആള് ആഹ് ചെറിയാളെ പിന്നെ ഓട്ടോറിക്ഷല് വിട
ആഹ് അങ്ങനെയണല്ലേ
സ്കൂളും യു. പി ഹൈസ്കൂള ഒക്കെ ഒരു ഭാഗത്ത തന്നെ
ആഹ് അപ്പ പിന്നെ സുഖയാല്ലോ
ഉം കുട്ടികളെക്കെ പോയാങ്ങള ഒറ്റക്കേക്കാരല്ലേ?
ആ കുട്ട്യൾപോയി കഴിഞ്ഞ പിന്നെ ഒറ്റക്കാണ്.
ആഹ് പിന്നെ ഇങ്ങള് ചെടിക്കെ കുഴിച്ച്ടോ?
ആഹ് ചെടി ചെടീം ചെടി അങ്ങനതന്നെല്ല. ഈ കൃഷികളൊക്കെ അങ്ങനെ ചെയ്യും ചെയ്യും.
ആഹ് കുമ്പള്
പിന്നെ മുളക് ആ മൊ മുളക് വൈദ്യന അ വെണ്ടക്ക അങ്ങനതൊക്കെ ഇതൊക്കെണ്ട്.
അത് ശെരി ഞങ്ങള ഇവിടി തന്നെ കുമ്പളങ്ങൊക്കെ ഇപ്പ രണ്ട് എണ്ണ യർക്ണു കായ്ച്ച്ട്ടെ കുമ്പളങ്ങ കായ്ച്ചിക്ക്ണു പിന്നെ അതേമാരി മുരിങ്ങണ്ട് അതേമാരി ഇപ്പൊ വെണ്ടക്കി കാഴ്ച്ചലൊട്ത്തിക്ണു ഉം
ആഹ് മ്മക്ക് ആവശ്യള്ളതൊക്കെ നമ്മക്ക് ക്ട്ടൊല്ലോ അന്നെ ഈ വശള്ള ഇതൊ ആ അതന്നെ അറിണേ അല്ല ഉം പിന്നെ പച്ചക്കറിക്കൊക്കെ ഇപ്പ ന്താ വെല. ഉം ഞം ഉം ഞമ്മള ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഞമ്മക്ക് ക്ട്ടാണെങ്കില് അത് പുറത്ത്ന്ന്‌ വാങ്ങിക്കണ്ട ആവശ്യല്ല ഉം
ഉം
പിന്നെ എന്നിട്ട് വെല്ല്യാൾക്ക് കൊഴപ്പൊന്നുല്ലല്ലോ ചെറിയാൾക്ക് കാരം പ്പോ പനിക്ക്ണേ ല്ലേ
അല്ലേ വല്ല്യാൾക്കാ പന്ച്ണെ ചെറിയാള പനിപ്പോ മാറിക്ക്ണു ഉം
ആഹ് അത് ശെരി ഇബടിം ചെറിയാൾക്ക് പനിന്നെരുന്നു.
ഉം ഇങ്ങട്ടാണല്ലോ മര്ന്നും കുട്ച്ചാ ഭയങ്കര മടിയാണ് കുട്ച്ച് ഒതുക്കിട്ടു വാണം കൊട് ട്ടണെങ്കി ഉം ഇന്നലങ്ങട്ട് ആ ഇന്നല സൂജി വെച്ച പതന്നെയോ ആശുത്രി ഫുള്ള് കുലിങ്ങിക്ക്ണു ഓള് വ കരഞ്ഞിട്ടേ സിസ്റ്റ്ർ മാരൊക്കെ പുട്ച്ചോദിക്കിക്കണോളെ
ആഹ് അങ്ങനെക്കെ ആകുമ്പോ ടങ്ങേറ് ഈ മര്ന്ന് ല്ലാതിരിക്കും കൊഞ്ചിയ്യുമ്പോഴാണ് പ്രശ്നം പിന്നെ വള്ളം നല്ലോണ്ണം കുടിപ്പിച്ചോളുണ്ടു
അത് ശരിയാ ഡോക്ടർ പറഞ്ഞ്ക്ക്ണു ഇങ്ങനെ അല്ലാ കരിച്ചോ പൊരിച്ചോ ഒന്നും കൊടുക്കണ്ട പിന്നെ എങ്ങനെ ആ പെട്ടെന്ന് ദയിക്ക്ണേ ആഹ് ദയി പിന്നെ വസ്ത്ക്കളൊക്കെ കൊടുക്കുണ്ടു കഴിക്കാനാർഞ്ഞു. ഉം പിന്നെ ഓൾക്ക് മുരിങ്ങടല ഇഷ്ടവോണ്ടേ അഹ്ങ്ങനെ ആ വേവിച്ചിട്ട് കൊട്ക്ക്ണ്ട് ഉം
ആഹ് എലക്കൂട്ടാനൊക്കെ ഇഷ്ടാണെങ്കി കൊഴപ്പൊന്നുല്ല
ആഹ് അഹ് ശര്യാ
അക്ക നല്ല സാനങ്ങളല്ലേ പച്ചക്കറി ഇങ്ങട്ടേ
കളിക്ക് കളി കാണലില്ലേ വേൾഡ് കപ്പ്?
ആഹ് കാനോയ് രണ്ടാമത്തെ ആളും ചെറിയ ആള് ചെറിയ ആളിന്റെ ആളൊക്കെ ആ പന്തളിയുടെ മരാണ്
അ ആ അത് ശെരി.
ഉം പല ടീമുകളാണ് ഒരു പരേല് അയിലങ്ങനെ അടീക്കാരം ഓൻക്ക് പിന്നെ ഒന്നാം ക്ലാസ്സില പഠിക്ക്ണേ ആ ഓന് ഓന്റെ ടീമാണ് ഓൻക്ക് വല്ത് ഓന്റെ ടീമിനാരും കുറ്റം പറയാൻ പാടില്ല ആഹ്. ഉം ഓന്റെ ടീമിന് പറഞ്ഞ കഴിഞ്ഞപ്പടി ഓന് അല്ല ഓന് പോർച്ചുഗല് ഹ് ഹ് ഹ് പോർച്ചുഗല് മറ്റേ മറ്റാള്
സി ആർ സെവനിലെ ആഹ് ഇവിടെആയെന്നാണ് കുബ വലിയ ആൾക്കാണ് വല്ലാത്തത് ആ മറ്റേന് ചെറിയ ആൾക്ക് ഇപ്പ അയിനൊന്നും ആയിട്ടില്ലല്ലോ ഓള് വെറും ഞാൻ മെസ്സിഡ ആള ന്നർഞ് നടക്കാണ്
ആണോ വല്ലുവിളല്ലേ ആ
ഉള്ളൂന്ന് വേറെ ആരും ന്തും പറയാ പറ്റൂല ജസിള്ളു ജയിച്ചാറിം ഉമ്
അപ്പൊ ചെറിയ ആൾക്ക് ഓനിക്ക് റൊണാൾഡോ ജയിച്ചണംഏ ഞങ്ങള് ക്രിസ്ത്യാനി ന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറിണേക്കണം ഉ അയിന് മറ്റൊന് ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചൻ എന്തെങ്കിലും പറഞ്ഞ കൊണ്ടിരികും
ആഹ് അങ്ങനെലെ
ഉം
പിന്നെന്താ രാത്രി ചപ്പാത്തിയാ ണ്ടാക്കാറ്
അല്ലേ ചോറനെ ഇടാ എല്ലാരും ചോർന്ന ചപ്പാത്തി അത് ഇണ്ടാക്കിതിന്നായി ഒന്നല്ലട്ടോ പക്ഷെ അവു മക്ക ക്കൾക്കൊക്കെ പ്പ അങ്ങനൊക്കെ കിടിയൊക്കെണ്ടാക്കണെങ്കി അതേക്കാരം ഏറെ ഇഷ്ടം അതൊന്നും ഞമ്മക്ക് നടക്കൂല പിന്നെ ഓലൊക്കെ ണ്ടാ ആ ആഹ് ഓലൊക്കെ ഇണ്ടാവുമ്പോ പിന്നെപ്പ ചപ്പ് ചപ്പാത്തി അങ്ങനെ എന്തെലൊക്കെ കടിണ്ടാക്കും പാക്കൊന്നും പിന്നെ പാക്കൊക്കെ ചോറന്നെ ചപ്പാത്തി ഒന്നും ണ്ടാക്കാലോന്നങ്ങനെ തിന്നൂല ആഹ് ആഹ് ക്കെചോറന്നെ തിന്ന
ബുദ്ധിമുട്ടാണ് ഉമ്
ഉ അത അവിടെ എങ്ങനെ
ബടെ ഇബടെ എടക്കൊക്കെ ഇണ്ടാക്കും ഏയ് ഇവിടെ അങ്ങനെ ഷുഗർ രോഗിയാളൊന്നും ഇിറ്റാത്തോണ്ട് കൊഴപ്പല്ല അല്ല ചെല വീട്ടിലൊക്കെ അങ്ങനെ ചപ്പാത്തിയെന്നെ വേണന്ന ഇണ്ടാവേ ഇവിടെ പിന്നെ ആ പ്രശ്നൊന്നുല്ല
അത്പ്പോ എന്നായിക്കോട്ടെ ന്നാ ശരി ന്നാ പിന്നെ വിളിക്കാ
ഞാൻ വിളിക്കണ്ട്
ഉം ഉം